കിട്ടുന്നുണ്ടോ ഹലോ കേക്കാ വിശേഷം നല്ല നല്ല വിശേഷം മഴയുണ്ടോ
ഇല്ലില്ല ഇന്ന് നല്ല വെയിലാണ് ഇപ്പൊ തെര്ക്കണെ
ഉം
അവിടെ എങ്ങനെ
ഇവിടെ നമുക്ക് ഉച്ച കഴിഞ്ഞാണ് മഴ വരുന്നത്
ഒ അയിശരി ആഹ് ഇടിയിണ്ടാ ഇടിവും
ഉം ഒരു രണ്ട് മൂന്ന് ദിവസം ആ രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ ഒരു ഇടിയും മഴയും ബഹളവും ഒക്കെ ആരുന്നു ഇന്തിപ്പം പിന്നെ വലിയെ ഇടിയും കാര്യങ്ങളൊന്നുല്ല
ആഹ് ഇവിടെ അങ്ങനെത്തെ വെരുന്നു ഇപ്പൊ ഉം ഇവിടയും കൊറച്ചീസം മുന്നേ നല്ല ഇടി മഴക്കെ ഉണ്ടാരുന്നു ഇപ്പൊ രണ്ടീസം ആയിട്ട് നല്ല വെല്യാണോ
ആഹ് അതുകൊണ്ട് പിന്നെ ചക്കയും മാങ്ങായും ഒക്കെ ഉണ്ടാരുന്നു അപ്പം മഴ രണ്ട് മൂന്നെണ്ണം പെയ്തപ്പോ ത്തെക്കും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി
അയിശരി ആ കൊള്ളത്തുഇല്ല ഒക്കെ പോകു കും ചെയ്യും അങ്ങനെ ഉണ്ടാവും നല്ല ഇണ്ടോ ചക്കിം മാങ്ങൊക്കെ ആഹ് ചക്ക ഉണ്ട് ചക്ക മൂ മൂത്ത് വരുന്നുള്ളൂ ഇവിടെ മൂത്ത് വരുന്നുള്ളൂ
ആഹ് ഓ നമുക്ക് മൂത്ത് ഒരു സെക്ഷൻ തീർന്നു
അയിശെരി എന്ത് ചക്കയാണ് നല്ല ചക്കെല്ലാം വരിക്കച്ചക്കയും പഴം ചക്കയും ഒക്കെ ഉണ്ടോ
ആഹ് ആദ്യം ഒരു വരിക്കച്ചക്കയുടെ ഒരു പരിപാടി അങ്ങ് തീർന്നു ഇപ്പം ഇനിയിപ്പം കൂഴച്ചക്ക കൂഴച്ചക്കല്ല പഴം ചക്ക വരിക്കച്ചക്ക ക്കന്ന് വെച്ചാ ആദ്യം ആഹ് ഒരു വേയിക്കി ആഹ് ആഹ് അതെ അതെ മഴ പെയ്താ പിന്നെ കൊള്ളതില്ലേ
കൊള്ളത്തില്ലല്ലേ മാങ്ങ എങ്ങനെണ്ട് മാങ്ങ എല്ലാത്തരം മാങ്ങണ്ടോ
ഉം മാങ്ങ എല്ലാത്തരം നമുക്ക് വീട്ടിലൊന്നും ഇല്ലെലും അവിടന്നു ഇവിടന്ന് വട്ടം കൂടി മൊത്തം വരും
അയ് ശരി വീട്ടിലെ എങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൊങ്ങള്
പച്ചക്കറി അത്യാവശ്യം വാഴക്ക വാഴച്ചുണ്ട് ചീന ചേ ഏ ചേമ്പ് ചേ ചേന കാച്ചില് ജീരയെല്ലാം മത്തൻ അങ്ങനെയുള്ള ഐയിറ്റം കാന്താരി തക്കാളി എല്ലാം ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ നമുക്കുണ്ട്
അതൊണ്ട് പിന്നെ എന്താച്ചാ നമ്മള് പുറത്തന്നതൊന്നും മേടിക്കണ്ട
ആഹ് പൊറത്തു നിന്ന് ഇപ്പം എന്നതാ വല്ലോ ഉരുളക്കെഴങ്ങോ ക്യാരറ്റോ ഒക്കെ വല്ലോ ഒക്കെ സാമ്പാർ വല്ല മുരിങ്ങക്കായയോ അങ്ങനെ എന്തെങ്കിലുക്കെ വല്ല സാമ്പാർ കൂട്ട് പോലെയൊക്കെ
അരിയൊക്കെ നല്ല വിലയല്ലേ എല്ലാ സാധനം
ആഹ് ആഹ് അതെ അതെ അതെ നല്ല വിലയാ എല്ലാ സാധനത്തിനും വിലയാ തേങ്ങൊക്കെ കണ്ടോണ്ട് കറിവെക്കാം
ആഹ് അതെയോ തേങ്ങൊക്കെണ്ടോ വീട്ടില്
തേങ്ങയില്ല
അല്ലെ ആഹ് തേങ്ങക്ക പുറത്തന്ന് മേടിക്കണെങ്കിൽ നല്ല പൈസയാണ്
ഉം നിങ്ങക്കോ തേങ്ങണ്ടോ
ആഹ് ഞനക്ക് ഇവിടെ കൊറച്ചൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ കിട്ടും വിൽക്കാനും കാര്യങ്ങൾക്കന്നുംല്ല പക്ഷെ ഞങ്ങളൾ ആവശ്യത്തിനൊക്കെ ചെറുതായിട്ട് അങ്ങനെ നടന്നു പോകും അത്ര തന്നെ ഉള്ളു അല്ലാതെ തോനൊന്നും കിട്ടാനൊന്നുല്ല പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ കഴിച്ചില്ലേ
പുട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് ചാറും വെച്ച് അപ്പ അതാവുമ്പോ ചോറിനും ഒരു കറിയാവും
ആഹ് അതെ ആഹ് ഉരുളങ്കിയങ്ങ് തേങ്ങക്കെ വറുത്ത അരച്ചിട്ടില്ലേ
ആം
ആഹ് ഇവിടെ അങ്ങനെ ഉരുളംക്കിഴങ് തേങ്ങരത്ത് വറുത്ത് അരക്കലില്ല രാവിലത്തെക്കറി ആഹ്ഹ് ആഹ് അത് ശരിയ
അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വറത്തെരച്ച് കറിവേക്ക അതാകുമ്പോ പുട്ടിന് കറി ആയി ചോറിന് കറി ആയി ഒരു ചെറിയൊരവിയൽ തട്ടിക്കൂട്ടാനുള്ള പരിപാടിയാ
ആഹ് മീനൊക്കെ മേടിക്കല്ലേ മീനും
ഉം നാളെ എല്ലാ സാധനവും മേടിക്കും ഇന്നൊരു ദിവസം റെസ്റ്റാ നാളെ ഇഷ്ടം പോല ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ലേ
ആഹ് നാളന്ന പെരുന്നാളല്ലല്ലേ ഉം അത് ശരി ഉം
ഇനിപ്പ അതിന്റെ ആവശ്യം ഇല്ലല്ലോ
അതേ പെരുന്നാക്ക് അടുത്ത വീട്ടി കൂടെ ഒക്കെ പോവോ ഇതിലൊക്കെ പോവവാണൊക്കെ
ആഹ് അവിടെ ഇവിടെ നമ്മള ഇങ്ങനെ എല്ലായിടത്തുടെയും പോകും എല്ലാരും വിളിക്കും
ആഹ് അപ്പൊ അത് ഒരു രസല്ലേ ഓണ ത്തിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണതും വരുന്നതൊക്കെ
ആഹ് നമക്കതൊക്കല്ലേ ഉള്ളൂ ഇനി ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് ഘട്ടംല്ലേ ഇനിയിപ്പ സ്കൂൾ തുറന്നാ പിന്നെ
അതെ ഉം ഇവിടെ അങ്ങൻത്തെ തന്നെ ഓണത്തിന് അടുത്ത വീട്ടിൽ പോയി സ സദ്യ സാമ്പാറും ഒക്കേ കഴിക്കും പായസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നല്ല ഇതാണ് അങ്ങനെ എല്ലാരും പാടെ കൂടലും
ഉം
അവിടെ ഇന്ന് ലഞ്ചിന്ള്ള തോനെ പണിയൊന്നും ഇല്ലല്ലേ
ഉം രാവിലെ ഇപ്പം കിഴങ്ങ് കറി വെച്ചു അച്ചാറുണ്ട്, പപ്പടണ്ട് ചോറും വെച്ചിട്ടുണ്ട്
ചോറും ആഹ് അപ്പൊ പണികളൊക്കെ കഴിഞ്ഞു
ആഹ് ഇനിയിപ്പോ അവിയല് വെക്കാൻ വേണ്ടിയിട്ട് ഒരുമാതിരി കഷ്ണല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്
പിന്നെ തുണി വിരിക്കാനുണ്ട് അപ്പൊ ഇന്ന് മഴ ഇങ്ങനെ വരുന്നുന്നത് കൊണ്ട് അത്യാവശ്യം ഇന്നലത്തേത് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് ഇനി ബാക്കിയ ഉള്ളത് വിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
അത് ശരിയാണ് മഴ ആയി കഴിഞ്ഞാൽ പിന്നെ തുണികൾ ഉണങ്ങാൻ തന്നെയാണ് ബുദ്ധിമുട്ട് മഴ ആയി കഴിഞ്ഞാൽ തുണികൾ ഉണങ്ങാൻ തന്നെയാണ് ഉം ഉം മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എല്ലാം പാടന്നെയാണ് എടിലൊക്കെ ഒരു വെയില് രാത് രാത്രി മഴ ഉ രാത്രി മഴ പകലൊക്കെ ഒരു വെയിലിട്ടൊക്കെ ആണെങ്കിലൊക്കെ പിന്നെയും കൊഴപ്പല്ല എന്നാ നമുക്ക് തുണിയാളെ ഒന്ന് ഒണക്കിട്ക്കാനും ഒന്ന് പോറത്ത് പോവേണ്ടീനും ഒക്കെ നമുക്ക് എളുപ്പല്ലേ?
ഉംഅതെ
ഉം വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
ഇന്നിയിപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ട് ഒന്നും ഇല്ലേര്ന്ന് സത്യം ഒതുക്കി പെറുകി എല്ലാം ഒന്ന് തൂക്കണം. എല്ലാം തട്ടിലും ഈ മക്കളെല്ലാം വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടേക്കുന്ന എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് തൂക്കണം എനിക്ക് നാളെത്തൊട്ട് ചെലപ്പം നാളെയല്ല നാളെ കഴിഞ്ഞു വിട്ടെ എനിക്ക് ജോലിക്ക് കേറണേ അപ്പം ജോലിക്ക് പോവ്ണ്ട് അപ്പ ഇവർക്ക് വെക്കേഷന് ഇവർക്ക് ഒരു ചെറിയൊരു ആ ഒരു ഇന് വേണ്ടിട്ട ഒക്കെ രണ്ട് മൂന്ന്നാല് ദിവസ ലീവ് അഞ്ച് ദിവസം ലീവ് എടുത്തേക്കുയിരുന്നു.
അയ്ശരി
വെള്ളിയാഴ്ച തൊട്ട് ചെലപ്പം വെള്ളിയാഴ്ച അല്ലെ ശനിയാഴ്ച തൊട്ട് വെള്ളിയാഴ്ച എങ്ങനെയാണന്ന് അറിയില്ല കാര്യം ഇവിടെ ഈ പെ പിറന്നാളിന്റെ അന്ന് വ്യാഴാഴ്ചയാണ് സാധാരണ നമ്മൾ ഇറച്ചി വെട്ടണത് - -
ആഹ് ആഹ്
പക്ഷെ എന്നാലും ഈ പ്രാവശ്യം ചെലപ്പം വെള്ളിയാഴ്ചയും കൂടെ കാണുവായിരിക്കും കാര്യം ഇച്ചിരി കൂടുതലുണ്ട് ഈ പ്രാവശ്യക്കെ അവിടെയൊക്കെ
ആഹ് ഇവിടെന്നും അങ്ങനെ കൂടുതല് കിട്ടൂല കൂടുതലും അങ്ങനെ കിട്ടൂല കേട്ട ഇല്ല എവിടെ കിട്ടൂല. ഇനി നമ്മടെ നാട്ടിലിപ്പൊ കൂടുതല് കിട്ടൂല, കൊറച്ചെ കിട്ടുള്ളൂ നമുക്ക് ഒരു ദിവസൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാനുള്ളതേ കിട്ടുള്ളൂ
ആഹ് നമുക്ക് രണ്ട് മൂന്ന് കിലോ ഒക്കെ കിട്ടുവായിരിക്കും
ആഹ് അങ്ങനെ
ആഹ് അന്നേരം വെള്ളിയാ ഴ്ചയും കൂടെ ഒണ്ടെങ്കി ചെലപ്പോം അതൂടെ കഴിഞ്ഞ് ശനിയും ഞായറും കഴിഞ്ഞ് കേറാം എന്നുള്ളൊരു രീതിയില്
ആഹ് എന്ത് ജോലിയാ ചെയ്യണേ?
ഫോട്ടോഷോപ്പില് നമ്മടെ അല്ലല്ല ഫോട്ടോഷോപ്പ് പ്പ് നമ്മടെ ഈ കല്യാണ ആൽബം പോലുള്ളതൊക്കെ
ആഹ്
ഉം ഫ്രൈയും ചെയ്യും, മൊമൻ്റോസ് അടിക്കും
ഏഹ് പിന്നെ എപ്പൊഴും ഉണ്ടാവുന്ന വർക്കല്ലാണോ അത്
അതെ അതെ അതെ അതെ. ഇത്ത വല്ല പണിയും ചെയ്യാൻ പോകുന്നുണ്ടോ?
ഇല്ലല്ല ഒന്നും ചെയ്യണില്ല, ഒന്ന് ഹൗസ് വൈഫ് തന്നെ, ഒരു പണിയും ഇല്ല.
അയ്യോ അങ്ങനെ പറയല്ല് വീട്ടിൽ ഇരിക്കണ പണി തന്നെ മെയിൻ വല്യ ടാസ്ക് പിടിച്ച പണിയാ അതൊക്കെ.
ആഹ് അയ് ശരിയാണ്.
അയ്യോ ഒരിക്കലും തീരുവേ ഇല്ല, കുപ്പീന്ന് വന്ന ഭൂതം പോലെയാ അക്ഷയപാത്രം പോലെയാണ് അലക്കും പാത്രം കഴുക
ഉം
ഒന്നുമില്ലാതെ കണ്ടറിഞ്ഞ് എറങ്ങി ഇങ്ങ് പോന്നോണ്ടാണ് ഇല്ലെങ്കില് ഈ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് തലവേദനയായിരിക്കും
ആഹ് വീട്ടില് മക്കളെ നോക്കാനൊക്കെ ആൾക്കാരുണ്ടോ?
ആഹ് മൂ രണ്ടു പേര് സ്കൂളിൽ പോകും, കുഞ്ഞുമോള് ഡേ കെയറിൽ പോകും.
ആഹ് അപ്പൊ വീട് അടച്ചു അല്ലേ. വീട്ടില് വേറാരുണ്ടോ
ഇല്ലില്ലില്ലില്ല, ഞങ്ങള് രണ്ടു പേരും നാല് അഞ്ചു പേരേ ഉള്ളു
അത് ശെരി ആഹ് അപ്പൊ പിന്നെ ആഹ് ഡേ കെയറൊക്കെ അടുത്തന്നെ?
ആഹ് ഞാൻ പോണേന്റെ തൊട്ടപ്പറേ
ആഹ് ആഹ് അപ്പൊ പിന്നെ ഒപ്പം പോവാലോല്ലേ, ഒപ്പം പോവേം ഒപ്പം വര്കയും ചെയ്യാലോ
ഒപ്പം പോണു, ഒപ്പം വരുന്നു. ഉം പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോ ഉച്ചക്കത്തേക്കെന്താ കറി? കാപ്പി പ്പിക്ക് എന്തുണ്ടാക്കി?
ആഹ് പിന്നെ എന്താ ഒരു നേരെ ഫുഡ് ഒക്കെ ഉണ്ടാക്കൊള്ളൂ?
ആഹ് ഫുഡ് കൊണ്ടു പോവും. അവിടെ കാ പ്പി എന്തായിരുന്നു കാപ്പി കാപ്പി
കാപ്പി ഒന്നും ഉണ്ടാക്കൂല, ഇവിടെ ചായ തന്നെ ഉണ്ടാക്കുക
ഉം ഉം ഉം
കാപ്പി ഉണ്ടാക്കൂല, കാപ്പി ഇവിടെ ആർക്കും ഇഷ്ടല്ല കാപ്പിപ്പൊടി ഉം കാപ്പിപ്പൊടി അങ്ങനെ വേടിക്കലും ഇല്ല, അങ്ങനെ ഉണ്ടാക്കലുല്ല. പിന്നെ ചെലോർക്ക് പറ്റും ചെലോർ
ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ എന്നാരുന്നു രാവിലെ
ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പേര്ന്നു അപ്പും മുട്ടക്കറിയേര്ന്നു
ആഹ്
നമ്മള് അരി അരച്ചു പരൂലേ സിംമ്പിള് അപ്പം
ആഹ്
ആഹ് ഇവടെ മലപ്പുറത്തേരോകേ സ് സ്പെഷലല്ലേ അത് ഉച്ചക്കത്തേക്ക് ഇന്ന് മുരിങ്ങാക്കറിക്കേണ് ഇന്ന് ഇപ്പം ഇവടെ നാളെ പെരുന്നാളാവോണ്ടന്നെ ഇന്ന് ബീഫൊക്കെ അറക്കൽ തൊങ്ങുംബടേ അതോട്ടന്നെ ഇന്ന് മീൻ ഇണ്ടാവൂല അത് നല്ല എന്താണ് എന്തെങ്കിലൊക്കെ വല്ല സോയാബീനോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കുന്ന് കിഴങ്ങ് പൊരിച്ചതോ ഉം അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാകൈകാരന്ന്
ഉം
ന്ന് കൂടുതലൊന്നും ഒന്നും ഉണ്ടാവൂല
ആ മതി
ഉം പിന്നെ മക്കക്കാണ് എന്തെങ്കിലൊക്കെ വാണ്ടത്
അതെ അവരാണല്ലോ പ്രധാനം
അതെ അവർക്കാണ് എന്തേലൊക്കെ വാണ്ടത് ഓൽക്ക് എന്തെങ്കിലും എന്തെങ്കിലും ബീഫോ ചിക്കനോ എന്തെങ്കിലും വാണം അല്ലെ കോഴിമുട്ടെങ്കിലും വാ ഇല്ലങ്കി അവ ഒരു കൂട്ടാന്ന് പച്ചക്കറി ഒന്നും ഇപ്പത്ത മക്കള് കൂട്ടൂലല്ലോ
അയ്യോ ഇവിടെ അതന്നെ കാണിക്കു കോഴിമുട്ട അല്ലെങ്കിൽ ഒരു ഉരുള കെഴങ്ങങ്ങിലും എന്നെ കൊണ്ട് വറ പ്പിക്കും
ഏഹ് അതൊക്കെ വർത്ത്ട്ടല്ലേ ഇപ്പത്ത മക്കക്ക് വാണ്ടൊള്ളൂ വർത്താലവര് തിന്നൂലല്ലോ ഉം ന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കന്നാ
ആയിക്കോട്ടെ